കേൾക്കാല്ലേ
എങ്ങനെ
ആഹ് കേക്കുന്നില്ലേ ചോയിക്ക
ആഹ് കേൾക്കുന്നുണ്ട് പിന്നെ ഡീ ഇജ്ജ് ഇന്നലെ ഇണ്ടാക്കില്ലേ ഒരു പിന്നെ ഇത് മുരിങ്ങാ കറി അതൊന്ന് അയിന്റെ ന്ന് പറഞ്ഞെരോ മുരിങ്ങക്കറി ഇണ്ടാക്കില്ലേ
ആഹ് ഞാൻ പരിപ്പ് ഇട്ടിട്ട് വെച്ചല്ലേ തേങ്ങ അരച്ച് കറി
അതൊന്ന് പറയോ നല്ല രസം ഇണ്ടായിനു അതൊന്ന് പറഞ്ഞേരോ ഞാൻ എന്നാ അപ്പ തന്നെ ചോദിക്ക്ണേ ഞാൻ ഇന്നലെ തിന്ന കഴിച്ചപ്പളേ ഭയങ്കര ടേസ്റ്റ് അപ്പൊ പിന്നെ ഞാന് വിളിക്കാന്ന് വിചാരിച്ച് അപ്പൊ എല്ലാരെ യടലും
കൊണ്ട് പോകായിരുന്നീല്ലേ
എല്ലാരുംമ്പാട എടയിൽ ഇപ്പം അത്പ്പോ എങ്ങനെയാ ചോയിക്കാ വിചാരിച്ചു ഇൻക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ കൊറേ ചോർന്ന് അന്റെ വീട്ടിൽ
ആഹ് ക്ക് അത്ര ഇഷ്ടപ്പെട്ടണെങ്കി ഞാൻ കൊറച്ച് തന്നിരുന്ന് കൊറച്ച് കൊടുത്തയച്ചിരുന്ന്
ആഹ് ഞമുക്ക് ഇനി വെരുമ്പ ഇനി ഉണ്ടാക്കി തരുണ്ടോ അതന്നെട്ടോ കുറച്ച് നല്ല ഇഷ്ടമായി ചാറും ഉപ്പേരിയും ഒക്ക
നി ഒന്ന് നോക്കിയോക്ക്
ആഹ്
ആഹ് അത് നമ്മൾ ഇതില്ലേ പരിപ്പ് വെള്ളത്തി ഇട്ടിട്ട് അത് പരിപ്പ് വേവിക്കും വേവിക്ക അതിന്റെ കൂടെ ഒരു രണ്ട മൂന്ന് മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങയും പച്ചമുളകും അരച്ച കടുക് വറക്കുക വറ്റൽ മുളകും പിന്നെ വേപ്പിന്റ ഇലയോക്ക ഇട്ടിട്ട് കടു വറക്കുക പിന്നെ അങ്ങനെയയാണ് മുരീങ്ങകായ കറി ഉണ്ടാകുക
നല്ല രസം ഉണ്ടായിനി എതായാലും ചെല്ല പറ്റി മോൾക്കും പറ്റിയളൂന്ന് തന്നെ പറയണ്ട് ഈ താത്ത എങ്ങനെയ ഇത് ഉണ്ടാക്കിയ ഇതാവും ഉമ്മച്ചി ചോദിച്ച് നോക്ക് ഉം
പിന്നെ ഇന്നാളീ ഞാന് ഇത്ണ്ടാക്കിയല്ലോ ഏ കേക്ക് ഇണ്ടാക്കിയത് അന്നക്കും വന്നപ്പഴത ആഹ്.
ആഹ് ഞങ്ങള് വന്നപ്പള്ളല്ലേക്കായിരുന്നാ എന്നാ അങ്ങനെ ഇങ്ങനെ ഇണ്ടാക്കിയത് ഉം പെണ്ണ് ഇണ്ടാക്കലിണ്ട് ഇവ്ടെപ്പോ
ഇത്ണ്ടാക്കുവോ കേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ തേ ട്ട് അങ്ങനെ ഉണ്ടാക്കുവോ കുട്ടികൾക്ക് പിന്നെത് വല്ല്യ
ഇതല് ഉണ്ടാക്കലും പുഡിങ്ങിന്റെ ആളാണ്. എന്ത് കിട്ടിയാലും പുഡിങ്ങ് ഇണ്ടാക്കും അ പെട്ടന്ന് ഇണ്ടാവും ചെയ്യും. ഇപ്പ ഫുള്ള് അങ്ങനത്തെ കാര്യങ്ങ ഓള് ന്നേ എല്ലാം മാങ്ങ ഒക്കെ ഉണ്ടെങ്കി ഒരു മാങ്ങ ഒക്കെ ഉണ്ടെങ്കില് കോൺഫ്ലവർ ഇട്ടുക്കാണ്ട് ത് വേക്കണ്ടാക്കും.
ആഹ്
പിന്നെ വെറും പാല് ണ്ടെങ്കില് തേങ്ങാവെള്ളം ഉണ്ടെങ്കില് ഒക്കെ
ഈ ഇളനീരറ്റ് ഇണ്ടാക്കല്ലോ ഇളനീരറ്റ് നമ്മള് ഇളനീര വെള്ളം മാത്രായിട്ട് ആഹ്
തേങ്ങ തേങ്ങ വെള്ളം ഇങ്ങനെ ജെല്ലി പോലാക്കിട്ട് കട്ട് ചെയ്തെടുക്കത് പിന്നെ? എന്നിട്ട് അത്തിക്ക് ചേർക്കുക നമ്മള് തേങ്ങ തേങ്ങയുടെ ഇത്ണ്ടാവലോ? വിളനീരിന്റെ കഴമ്പ് എടുത്തിട്ട് ജല
ആ ഇവിടെ മേലെ മില്ലുണ്ട് അപ്പൊ അതില് ചിലപ്പോ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്ക കുണ്ടുങ്ങാണ്ട് ഉള്ണ്ടാക്കലുണ്ട്.
ഉണ്ടാക്കൂല്ലേ തേങ്ങ വെള്ളത്തിനെക്കായി രസം ഇതാണ് ഇളനീരിടെ വെള്ളാണ്. തേങ്ങാവെള്ളത്തിന് പിന്നെ ഒരു ആ എ കിട്ടൂലല്ലോ പിന്നെ കൂടുതലക്കെ ഉണ്ടാക്കി വക്കണമെങ്ക തേങ്ങ വെള്ളം തന്നെ വേണം.. ആ ഇള നീട്ട് പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിന്റെ ഒക്കെ എല്ലാംക്കെ കിട്ടുള്ളു..
കൂടുതലായിട്ട് ഉം നമുക്ക് കിട്ടാൻ പണിയല്ലേ..
പിന്നെ..
എന്നിട്ട് അത് ഭയങ്കര രസ.. ണ്ടായിനും അപ്പ പിന്നെ ചോറ് തിന്നിട്ട് ആ എ എന്താ പറയുക പിന്നെ പിന്നെ
ഞത് അത് ഞങ്ങട് മേടിച്ചതല്ലേ ഇവിടെ വീട്ടിലിണ്ടായാൻ മുരിങ്ങക്ക അതാണ് ഒന്നും കൂടെട്ട ടെ.. തോന്നണത് രസം തോന്നണത്..
ആ നിങ്ങടെ വീട്ടിലെ ബാക്കി കൂടെക്കെ നറച്ച മുരിങ്ങക്ക ആയിമരുണ്ടല്ലേ.. ഞാന എനിക്ക് കൊമ്പ് കൊണ്ടരണം കരുതിന് കൊണ്ടരാൻ പറ്റ ഇനി ഞാൻ വരുമ്പോ ഒരു കൊമ്പ് വെട്ടി കൊണ്ട്ട്ടോ
നല്ല മഴക്കാലത്ത് കുഴിച്ചിടരുത് നല്ല ആഹ്.. ഈ സമയത്തൊ കുഴിച്ചിട്ടാ ഉണ്ടാക്കും നല്ല മഴ പെയ്യുമ്പോണ്ടായാ അത്.
ആരാണ അത് കുഴിച്ചിട്ടത് ഈയാണോ അതോ
ആ ഞാനന്നാണ് ഞാനന്നയാ ഒക്കെ കുഴിച്ചിട്ക മറ്റാളേ അയിനൊന്നും കിട്ടൂല അങ്ങ ഇവടൊന്നും ഇഷ്ടവില്ല.
ഉം നല്ല എല്ലാം പച്ചക്കറിയും ചെറിയും ചെടിയും ഒക്കെ കുഴിച്ചിട്ടിക്ക്ണ്.. ആ മുരിങ്ങാക്കായും വെണ്ടക്കയും തക് തക്കാളിക്കെ നല്ല പോലെ ഉണ്ടായിക്കണല്ലേ തായത്ത് പച്ചക്കറികളൊക്കെ
കുട്ടി സ്കൂളിൽ പോയാ പിന്നെ വെറുതെ ഇരിക്കിയല്ല അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കി
ഉം പച്ചക്കറി അങ്ങനെ ഉണ്ടാക്കൂലേ എന്തെങ്കിലൊക്കെ. പണി വേണ്ടേ
ആഹ് പിന്നെ ഒറ്റയ്ക്ക്എല്ലാം അങ്ങ്.. ചീരയും മുരിങ്ങേം പച്ചമുളകും
കൊറച്ചീച്ച എടുക്കണം എന്നൊക്കെ കരുതി പിന്നെ ആ തിരക്കി കൂടിയൊക്കെ മറന്നുപോയി
മരിബ് ബാങ്ക് കൊട്ക്ക്ണ നേ പെട്ടെന്ന് ആ ധൃതീൽ പോയപ്പോ പിന്നെ ഒന്നിനും നേരെണ്ടായില്ല രാവിലെ വരും
പറിച്ചണം എന്നൊക്കെ കരുതി ഹ്ഹ് ഒരീസം വരണണ്ട് ഒക്കെ കൊണ്ടുപോവാന്
വൈകുന്നേരം വരല്ല് രാവിലെ വായോ എന്നിട്ട് സാവധാനം പോവാ അല്ലെങ്കി ഒരു ദിവസം ഇവിടെ നിക്കാലോ
ക്കവിടില്ലാത്തൊരീസം വരണ്ടേതായാലും
അപ്പൊ പിന്നെ നമുക്ക് സാവധാനം ഒക്കെ കഴിഞ്ഞാ വഴുതനങ്ങന്റെയും പച്ചമുളകിന്റെയും ഒക്കെ തൈയ്യ് ഒക്കെ ഉണ്ടാക്കിട്ടണ്ട് നിനക്ക് കുറച്ച് കൊണ്ടോവാം
ആഹ് ആയിക്കോട്ടെ തൈകള് കൊറേ ഇണ്ടാക്കുന്നാല് പിന്നെ പഴങ്ങള് തൈയ്യ് എന്തെങ്കിലും ഉണ്ടോ പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടോ
റംബൂട്ടാൻണ്ട് ഇപ്രശ്യം ഡ്രാഗൺ ഉണ്ടായി ഇയ്യ് കണ്ടീല്ല ഡ്രാഗ
ഏഹ് ഉണ്ടായോ ഞാൻ അപ്പുറത്തേക്ക് പോയോക്കീട്ടില്ലടീ അപ്പ ആ നേരല്ലേ ഞങ്ങള് പെട്ടെന്ന് വന്ന് കാക്കുനാണെങ്കില് ഭയങ്കര അർജന്റായി
ഭയങ്കര ധൃതിയല്ലേയിരുന്നോ
എന്നാലും ഫുഡ് പിന്നെ ഇയ്യ് ഒരു സ സ്നാക്ക് ഉണ്ടാക്കില്ലേ അതൊന്ന് പറഞ്ഞന്നാ നല്ല രസണ്ടായിരു അസർക്ക് ഞങ്ങള് തിന്നീല്ലേ
ആഹ് ആഹ് ഏത് ഇതല്ലേ ഉന്നക്കായ ഉണ്ടാക്കിതാ പറഞ്ഞത്
ഉന്നക്കായന്നെല്ല പേര് അതന്നെ ആഹ് എന്നാ പറ
നമ്മളെ നമ്മൾ വെള്ളത്തിട്ട് പുഴുങ്ങരുത് പഴം വെള്ളത്തിട്ട് പുഴുങ്ങിയത് എന്തായാലും അത് ശരിയാവൂല ആവിയില് നല്ല പഴുത്ത പഴെടുക്കരുത് പഴുക്കാത്തടുക്കല്ല് ഒരു മീഡിയം പഴുപ്പുണ്ടാവൂല്ലേ നമ്മൾ ആവീല് പുഴുങ്ങുക ആഹ് ആവീൽ പുഴുങ്ങീട്ട് അയിന്റെ ആ കറുത്ത ആരൊക്കെ ഉണ്ടല്ലോ
ഒരു ഇതാകു ഉണ്ടാവൂല്ലേ
ആഹ് ആഹ് പഴുപ്പ് പഴുപ്പ് കൂടിയതില്ല വെള്ളത്തിട്ട് പുഴുങ്ങുമ്പോ വെള്ളൊക്കെ കയറിയിത് നമുക്ക് ഈ ഉരുട്ടാൻ പാകത്തിനായി കിട്ടൂല ആഹ് ടേസ്റ്റും കിട്ടൂല, ഇന്നട്ട് നമ്മൾ ആവിൽ പുഴുങ്ങീട്ട് അതിന്റെ ഉള്ളിത്ത കറുത്ത നാരൊക്കെ ഉണ്ടല്ലോ. ഒഴിവാക്ക അതൊക്കെ കളയണം എന്നിട്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ചൂടാറിട്ട് നന്നായിട്ട് കൈയ്യോണ്ട് ഉടച്ചിട്ട്. പിന്നെ തേങ്ങം പഞ്ചസാരൊക്കെ ഇട്ടിട്ട് അതിന്റെ ഫില്ലിങ് ഇണ്ടാക്ക.
അങ്ങനെല്ലേ.
ആ അങ്ങനെ ഇങ്ങത്തേൽ കുറച്ച് ഏലക്കായ പൊടിച്ച്ഇട്ടാൽനല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഏഹ ചില അപ്പോ ഇത് ഇടുട്ടാ കോഴിമുട്ട, നമ്മള അപ്പക്കെപ്പ കഴിക്കാനാണെങ്കി കോഴിമുട്ട പഞ്ചസാരയില് ഇട്ടിടും ഈ തേങ്ങട തേങ്ങടെ കൂട്ട്ക്ക്. അല്ലെങ്കി അപ്പ എടുന്ന് രണ്ട് ഇതൊക്കെ ഇടുന്നതാണെങ്കിൽ പറ്റൂലട്ടാ ന പറ ആ കോഴിമുട്ട ഇ ഇട്ടൂലഅപ്പൊ ഇയ്യ് നാള് വന്നപ്പോ ഞാൻ കോഴിമുട്ട അപ്പൊക്കപ്പ ഉണ്ടാക്കിയല്ലേ അ പിന്നെ ഇണ്ടായിലല്ലോ ബാക്ക ഇൻക്കണ്ടായില്ലല്ലോ. ഒക്കെ എല്ലാരും കഴിച്ചിട്ട് തീർത്തല്ലോ. അപ്പൊ ഞാൻ അന്ന്ണ്ടാക്കിയല് കോഴിമുട്ട ചേ ർതീര്ന്ന് ആ ഇത് ഇത് കൂട്ട് വെച്ചിട്ട് കൂടുതൽ നെയ്യിലിട്ടാ നെയ്യിലിട്ട് പൊരിച്ചിട്ത്ത ഒന്നുകൂടി രസാണ്.
തന്നെ
ആ നെയ്യിലിട്ട ഒന്നുകൂടി രസാണ്. കൂടുതലൊന്നും വേണ്ട അങ്ങനെ അപ്പുറപ്പുറമിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന്ങ്ങനെ ളാക്കി ഇടുത്താലും നല്ല രസാണ്. അല്ലകിൽ നമ്മുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചിട്ട് ഇടുക്ക എങ്ങനെ ഇട് ക്കട്ട. ഞാനഅധികും കൊറച്ചുണ്ടാക്കിട്ട് എ ഫ്രീസർൽ വേക്കും. ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോ ങ്ങട്ട് ഇട്ത്ത് പൊരിച്ചാ മതിയലോ ഇ
ഏ അങ്ങനെ ഇണ്ടാക്കല ഇ ണ്ടാക്കിയക്കല ആഹ.
കൊറച്ചൊക്ക ഞാൻ അങ്ങനെ ഇ ണ്ടാക്കിക്കും അതേപോലെ ഉന്നക്കായ ഉണ്ടാക്കിക്കും ആദ്യം ഈ കട്ലൈറ്റ് ഉണ്ടല്ലോ
ആഹ്
ആ കട്ടലൈറ്റ് ഇണ്ടാക്കി. സമുസ ഒക്കെ ഇതാക്കിട്ട് ഓരോ പാത്രത്തിലാക്കിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും അപ്പൊ ആരെങ്കിലും പെട്ടന്ന് രുമ്പോ ഈ ബേക്കറി ക്ക് ബേക്കറി ആരെങ്കിലും വന്ന കൊടുക്കണേ തീരെ ഇഷ്ടല്ല.
ഏ അങ്ങനെ ഇണ്ടാക്കി വെക്കല ആദ്യം തന്നെ ഉം.
അപ്പൊ പിന്നെ പെട്ടെന്ന്ട്
ഓരോ സാധനങ്ങളും ഇണ്ടാക്കിക്കൂലെ അല്ല അന്റെ ഫ്രിഡ്ജ് തൊർന്നുപ്പം ഇൻ പ്പം മൻസിലായി അതിൽ ഓരോരോ റെസിപ്പി സാധനങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കി വെച്ച്കണ്.
അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ആരെങ്കിലും ആരെങ്കിലും എപ്പോഴും ആരെ എങ്ങനായിറ്റും വിരുന്നേരുണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന്ടുത്ത് പൊരിച്ച്. അങ്ങന കൊടുക്കും. നമുക്കൊരു സന്തോഷല്ലേ ഈ ബേക്കറി മൈ മിച്ചറും ചിപ്സും അതതും കൊടു കുമ്പോ നമ്മുക്കൊക്കെ ഒരു വെഷമാഉള്ളത്. പിന്നെപ്പൊ അപ്പൊ പഴം ഉണ്ടാക്കി പൊരിക്കാനൊക്കെ ഇപ്പ നമുക്ക് സമയം എടുക്കൂല ചിലപ്പം പെട്ടന്ന്
അനക്ക് ഒഴിവുണ്ട്. അനക്ക് എപ്പളു ഒഴിവുണ്ടാകും അങ്ങനെ ഉണ്ടാക്കിയ നമ്മടെ മതിരിയല്ലല്ലോ നമക്ക് ഒഴിവ് ഇല്ലല്ലോ ഈ മ ഇണ്ടാക്കി വെച്ചാലും നിക്കൂലട്ടോ ഒന്നാമത് തന്നെ. ഒഴിവില്ലാനിട്ടല്ല. ഒക്കെ അങ്ങനത്തൊക്കെ ഇണ്ടാക്കിയ ഇപ്പം മക്ക മാണ്ടിരും എന്നും പറ്റൂല.
അപ്പൊ ഞാൻ അധികം ഇങ്ങനെ ഇണ്ടാക്കിക്കും. എന്നാ പിന്നെ അരെൽ വന്നാ പെട്ടെന്ന്ട്ട് പോരി
കൂട്ടാൻ
വൈകുനേരത്തിന് അതന്നെ ഉച്ചക്കതെന്നെ ചിക്കൻ കറി ഉ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു.
ആ ഹ അ
പിന്നെ നിങ്ങളെ മേലത്തെ വീട്ടില് എന്തൊക്കെയാ ഒരു കിളിക്കൂടൊക്കെ കണ്ടു അതെന്താണ് എന്ത്‌ കിളിയാണത്.
അത് ഇന്റെ മുത്തച്ചി വീട്ടിലല്ലേ
മൂത്തച്ഛിന്റെ വീടാതാ
ആഹ് അതാ മൂത്തച്ചൻ ആ അവുടെ ഓ ഓള പോ ന്റെ ചെറിയ മോനുണ്ട്. ആ കുട്ടിക്ക് എല്ലാതും വേണം എല്ലാ കിളികളും ആ തത്തിം നല്ല
ഹലോ കൊറേ കിളികളന്ന് മക്കളുണ്ട് പറയണം വെച്ചി അവിടെ പല കിളികളുണ്ട്
പില്ലകളും ലോകേൾസ അത ഇതൊക്കെ പലതുണ്ട് പിന്നെയാണെങ്കി മീനിനും ഇഷ്ടാണ് എവിടെ പോയാലും ആഹ് കുട്ടിക്ക് മീനേന്റെ കൊഴപ്പണ്ടൊ ടുത്തിട്ട അതില് ആദ്യോരു ചെറുതെ ണ്ടായിരുന്നുള്ളു ഇപ്പൊ വലിയതൊന്നാക്കീക്ക്ണ് അതിൽ റച്ചും മീനാണ്
ആഹ് ആഹ് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
ആഹ് ഓ എനക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലും മേടിക്കും എവിടെ ചെന്നാല ഈ കില്ലികള് പക്ഷികള് പിന്നെ അതേപോലെ ഇതുണ്ടല്ലോ
ആഹ്
ആഹ് എന്താണ് പ്രാവ്
ഏഹ് എല്ലാം ഉണ്ടല്ലേ
ആഹ് എല്ലതുണ്ട് പ്രാവൊക്കെ ഇണ്ട് അവിടെ ഒക്കത്തിന് കോഴി ഇപ്പ ഇണ്ടായിരുന്നു മുന്നേ ഉണ്ടായിരുന്നു വലിയതും കൂടി നടക്കൂല അ പറ്റി കറി ഉണ്ടാക്കലും കോരി എല്ലാതും കൂടി നട പിന്നെ ഒന്നാമത് എവിടയും പോവാൻ പറ്റൂല ആഹ് കാരണം ഞാൻ ഒഴിവാക്കിയത്ണ്ടായിരുന്നു
വീട്ടക്കൊന്നും വിരുന്നാവാൻ പറ്റ
ആഹ അവരുന്നൊന്നും പോവാാൻ പറ്റൂില്ല അപ്പൊ ഒരാള ഏൽപ്പിക്കണം അടക്കാനും തുറക്കാനന്ന് പറഞ്ഞ പോല
അന്റെ വീട്ടില് അനി അനിയത്തി ഇല്ലേ അനക്ക്
ആഹ് ഉണ്ട്ണ്ട് അന് എത്തിയുണ്ട്
ഏട്ടത്തിയൊ
ഈ ഞാനല്ല മുത്തത് എനക്ക്റിയില്ലേ
പറഞ്ഞഞ് ചോദിച്ചത് ഞാന് പിന്നെമ്മ ഉം പച്ചക്കറികളൊക്കെ പിന്നെ ഏതൊക്കെ പിന്നെ ഉണ്ടാക്കില്ല ഇപ്പ എന്റെ വീട്ടിൽണ്ടാക്കി വൈതാനങ്ങ ഇതൊക്കെ
ആഹ് ഉണ്ടാക്കിക്കണേ ഞാൻ എന്തായാലും കുറച്ച് തയ്യലൊക്കെ എടുത്തക്കെണ്ടെങ്കക്ക് വൈകര്യം ഉണ്ടോ
ആഹ് ആയിക്കോട്ടെ എന്നയിക്കോട്ടെ എന്നാ ശരി